ഹലോ കേക്കാനിണ്ടോ ആഹ് ആഹ് ഉവ്വ് ആഹ് ആഹ് ശരി ശ രി ഞാനേ ദേ ഇപ്പൊ വേറെ കോളുവന്നപ്പോ പോയതാണെ അതേ നിങ്ങളവിടെ അച്ചാറൊക്കെ ഇണ്ടാക്കോ
ആഹ് ഒണ്ടാക്കും ഒണ്ടാക്കും
എന്താ എന്തച്ചാറൊക്കെയാ
നാരങ്ങ മാങ്ങ
അതെ ഈത്തപ്പഴം അച്ചാറ് ഇണ്ടാക്കും അതെങ്ങിനെയാ ഞാന്
അത് എനിക്കറിയത്തില്ല ഇവിടേ ഇവിടൊണ്ടാക്കും.
അതേല്ലേ ഞാനീ കല്യാണത്തിന് പോയപ്പോ ഉരുസം ചെന്നപ്പോ ഈ ആ ആച്ചാറ് നത്ത് നാരങ്ങ പിന്നെ ഈന്തപ്പഴം, മുന്തിരി അങ്ങനെ കിട്ടി.
ആഹ് ആഹ്.
ഉം നല്ല ടേസ്റ്റാ.
ആഹ് ആ.
പിന്നെ മറ്റേ വട്ക് പുളില്ലേ അതിനകത്ത്. ഏ കിട്ടിയപ്പോ അയ്ന് കൈപ്പ് വിച്ചാ രിച്ച് കഴിക്കാതിരിക്ക്യാരുന്നു ഞങ്ങള്.
ആഹ്.
പക്ഷെ ടേസ്റ്റ് ഇണ്ടായിരുന്നു ഈന്തപ്പഴം കിട്ടിയപ്പഴേ.
ആഹ് ആ.
ആ ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ വടകപുളി കഴിക്കില്ലായിരുന്നു പക്ഷെ ഈന്തപ്പഴ ഇട്ടതാന്ന് പറഞ്ഞപ്പോഴാണ് ഇഷ് ടപ്പെട്ടത് രണ്ടാൾക്കും.
മ്.
പിന്നെ ജാതിക്ക്യോക്കെ കിട്ടുമ്പോ ഞങ്ങള് അച്ചാറ് വെക്ക്യാറ്ണ്ട്. ആ പിന്നെ പാവയ്ക്ക് അച്ചാറ് വെ ക്കും ഞങ്ങള്.
പാവയ്ക്കാന്ന ച്ചാറ് ഞാൻ കഴിച്ചിട്ടില്ല.
ആ അതന്നെ ആ ബീട്റൂട്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങള്. പാവ ക്യാ വറ്ത്ത്ട്ട് എണ്ണേല്ട്ട് വറുത്ത്ട്ട് അച്ചാറൊയ്ക്കും ചോറ്ക്ക് ഒഴിച്ചിട്ട്. അത് നല്ല ടേസ്റ്റാ.
ആഹ്.
എടക്കിരിക്കുമ്പോ പരീസ്ച്ചോക്ക് ട്ടോ.
ആ ആ.
ഇവ്ടെ ബീട്രൂടച്ചാറൊന്നും ഇഷ്ടൊന്നല്ല പാ വെർതെ കൊണ്ടന്ന് കളയേ ചെയ്ത് ചേച്ചി ഇണ്ടാക്കി തന്നിട്ടേ വെർതെ എട്ത്ത് കളഞ്ഞു ഇവിടെ കഴിച്ചൊന്നുല്ല.
ആഹ് ആഹ്.
ഉം അങ്ങനെ ജാതിക്കൊക്കെ ഇഷ്ടാ മാങ്ങ, നാരങ്ങ രൂപിക്ക ലൂപ്പിക്ക അച്ചാറ് ഇടില്ല്യ ഉപ്പില് ടൊളു ആ നെല്ലിക്ക്യ. ആഹ് ആഹ് ഞങ്ങള് അച്ചാറിട്ട ഇ വിടങ്ങനെ ഇഷ്ടല്ല്യ.
ആഹ്.
ഉപ്പിലിട്ട് വെച്ചാ കഴിക്കും അതുപോലെ നെല്ലിക്കച്ചാറ് ഇഷ്ടല്ല ഉപ്പിലിട്ട് വെച്ച് കഴിക്കും
ഉം ജാമ്പയ്ക്കായും അച്ചാറ്ടല്ലോ.
ആഹ് ചാമ്പയ്ക്കയും ഉപ്പിലി ടാറ്ണ്ട് ഇവ്ടെ മോളളില്ണ്ട് ചേട്ടന്റെ വീട്ട്ലെ നർച്ചുണ്ട്. ഇപ്പൊ അപിടി.
ആഹ്.
മുമ്പ് ഞങ്ങള് എടയ്ക്ക്ട്ത്താണ്ട് ഉപ്പിലിട്ട് വെക്കും. ക്ലാസ്സിക്ക് സ്കൂളിക്ക് കൊ കൊണ്ട് പോവും. മോള് ഉപ്പും മോളകും
ആഹ്.
ഉ അങ്ങനെ ഭയങ്കര ഇഷ്ടാ ഇനി ഇവിടെ അമ്പളഴങ്ങ ഒന്നുല്ലെ അവിടെക്കെ
ആ ഇവിടെക്കെ ഉണ്ട്.
ആ ഞങ്ങടെ ഭാഗത്ത് ഇവിടെക്കെ കുറവാന്നേ പണ്ടെങ്ങാണ്ട് കിട്ടിനി എനിക്ക് ഇപ്പ അത് കിട്ടാനേ ഇല്ല. കടകളിലും അങ്ങനെ കാണാനില്ല.
ആ ഇവിടെ എടക്ക് ചെല സ്ഥലത്തൊക്കെ കാണറ്ണ്ട്.
അതെല്ലെ ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല അമ്പഴങ്ങയുടെ ഇതൊന്നുംല്ല.
ആഹ്.
പണ്ട് ഞന്നെ എവിടെയോ പോയപ്പോ എനിക്ക് അവര് തന്നതാ ആ വീട്ടുകാര് വീട്ടില് അവർ വാങ്ങിച്ചു തന്ന് പക്ഷെ ഇവ്ടെ കടയിലൊന്നും കിട്ടണില്ല കേട്ടോ
ആഹ് ആഹ് അമ്പഴേങ്ങ ഉപ്പില ഇടാന്നല്ലേ
ആഹ് നല്ല ടേസ്റ്റ്
നല്ല മണം അമ്പഴങ്ങായിക്ക്
ആഹ് അതന്നെ അപ്പൊ അത് കഴിച്ച ടേസ്റ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്
ആഹ്
പിന്നെ എന്താ നിങ്ങള് ജ്യൂസൊക്കെ ഇണ്ടാക്കുവോ വേനൽക്കാലത്ത്
തണ്ണിമത്തനോ പൈനാപ്പിളോ ഒക്കെ ജ്യൂസടിക്കും
ആഹ് തണ്ണിമത്തൻ ഞങ്ങള് ബീട്രൂട്ടും ഈ മറ്റെ ചെറുനാരങ്ങയൊക്കെ അടിക്കും
ആഹ്
ആ പിന്നെ ബീറ്റ്റൂട്ട് ഇഞ്ചി കൂടെ അടിക്കും
ആഹ്
അയി ന്റെ ചോവ ബീറ്റ്റൂട്ടിന്റെ ചോവ അത്ര ഇഷ്ടല്ല അപ്പൊ പിന്നെ ഇഞ്ചിയൊക്കിട്ട് അറിയില്ലാല്ലോ അല്ലങ്കി ചെറുനാരങ്ങടെ തൊലി സിലിട്ടടിച്ച് കഴിഞ്ഞാൽ അറിയില്ല
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യും ഇവിടെ ഇടക്ക് ഇപ്പഴാട്ടാ വേനൽക്കാലത്ത് മാത്രം അല്ലാത്ത സമയത്തൊന്നുല്ല
ആഹ്
കുറവ ജൂസൊക്കെ കുടിക്ക പിന്നെ പറമ്പീന്ന് പൈനാപ്പിൾ കിട്ടുമ്പോ അത് ഒറ്റക്ക് തിന്നാൻ കൊള്ളില്ല മധുരല്ല
അഹ് ആഹ്
അത് ജ്യൂസ് അടിച്ച് കുടിക്കും
ആഹ് പഞ്ചസാരയും കൂടെ ഇട്ടല്ലേ
ആഹ് പഞ്ചസാര ഇട്ട് അല്ലാണ്ട് കൊള്ളില്ല അതിന് മധുരമില്ലാത്തത് പൈനാപ്പിൾ ഞങ്ങളുടെ പറമ്പിലത്തെ ഉം മധുരോള്ളത് ഉണ്ടായിരുന്നു പക്ഷെ മറ്റേ റബറിന്റെ തടം എടുത്ത് കഴഞ്ഞപ്പൊ അതൊക്കെ ചെത്തി പോയി
ആഹ്
ഉം പണ്ട് നറയെ ഇണ്ടായിരുന്നു ഇപ്പ ഇല്ലധികം അങ്ങനെ പിന്നെ എന്തുട്ടാ ഇടക്ക് ഞങ്ങള് മറ്റേ ഷെയ്ക്കൊക്കെ അടിക്കും അവിടെ എങ്ങനെയാ
ആഹ് ഇവിടെയും ഇടക്ക് ഇവിടൊക്കെ ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ് എനക്കാണെങ്കിൽ ടോൺസെറ്റീസ് ഉണ്ട് എന്നാലും ഒരാഗ്രഹം
ആഹ് പിന്നെ ഓ ആഹ് ഉണ്ട് ഉണ്ട് അതിന്റെ ബഹലോണ് കേക്ക് ഉം ഉം ഇല്ല ഇല്ല ഇല്ല
ഇവിടെ ഒരാള് കിടന്ന് ഉറങ്ങി ഭാഗ്യായി
ആഹ് ഇവിടെ കറണ്ടങ്ങ് പോയി ഉറക്കാൻ കിടത്തിയപ്പം
ആഹ് ആഹ് ഇവിടെ ഭാഗ്യത്തിനുണ്ട് ഇപ്പൊ നല്ല വെയില് തെളിഞ്ഞിക്ക അവിടെ
ആഹ്
വൈകുന്നേരം എങ്ങനെയാണോ ഞാൻ ഓലക്കേ എടുത്ത് വെയിലത്തിട്ടിട്ടുണ്ട് ചൂട്ട് കെട്ടി വെക്കാനായിട്ട് തീ പിടിപ്പിക്കാൻ കൊറെ ഒക്കെ കെറ്റി വെച്ചിണ്ട് അതെല്ലാം ചീറ്റിട്ട് വെച്ചേക്ക അപ്പൊ അടുക്കലേ എടുക്കാനായിട്ട് പറമ്പീന്ന് വലിച്ചു കൊണ്ടന്നാ തേങ്ങ എടുക്കാൻ പോയിപ്പോ മഴ വരുന്നതിന് മുമ്പ് എല്ലാം കോതി കെട്ടണം അവിടെ ഇങ്ങനെയാ തെങ്ങൊക്കെ പറമ്പൊക്കെ ഉണ്ടോ
ഇല്ല പറമ്പൊന്നും ഇല്ല ഒന്ന് ഒരു തെങ്ങ ഉണ്ട് ഉം
തെങ്ങിണ്ടല്ലേ ആഹ് ഇവിടെ തെങ്ങിണ്ട് തേങ്ങ കൊറവാ
ആഹ് ഞങ്ങള് തേങ്ങൊക്കെ മേടിച്ചാരുന്നു
അതെ ആഹ് ഇവിടെ നിന്ന് വാങ്ങിക്ക ആഹ് ഇവിടെ പിന്നെ വാങ്ങിക്കലില്ല ഇല്ലെങ്കി ഞങ്ങളു അപ്പുറത്ത് ചേട്ടന്റെ വീട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് വരും അങ്ങനെ എടക്ക് ഒട്ടും തേങ്ങില്ലാണ്ടാവും അപ്പൊ തേങ്ങില്ലാ മിണ്ടാതിരിക്കും പിന്നെ കിട്ടും
ഉം
അപ്പം പലഹാരം ഇണ്ടാക്ക്മ്പോഴാ പ്രശ്നം പിള്ളേർക്ക് പൊടി കിട്ടുമ്പാഴേ തേങ്ങാ ഇട്ടാല്ലേ ഇണ്ടാക്ക്യാ ആഹ് സമയത്താ ബുദ്ധിമുട്ട് വെര്യാ ഇവരക്ക് മറ്റേ അമൃതപൊടിയോ ണ്ട് ഉണ്ടയ്യേക്കെ ഇണ്ടാക്ക്ന്നാ ബയങ്കര ഇഷ്ടവ്യാ
ആഹ് ആഹ്
ആഹ് അത് വറ്ത്തിട്ട് ശർക്കര നീര് ഒഴിച്ചട്ട് തേങ്ങ ചേരാകിട്ട് ഭയങ്കര ഇഷ്ടാ തേങ്ങാ ഇല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ഉം എന്തെട്ത്താലും തേങ്ങ വേണല്ലോ
ആഹ് എല്ലാത്തിനും വേണം ഉപ്പ് മാവ് ഒണ്ടാക്ക്യായാണെങ്കിലും വേണം ചെല സമയത്ത് ഒട്ടും തേങ്ങാ ഇല്ലാങ്കി ഉപ്പാവാ ഇണ്ടാക്ക്മ്പോ ഞാന് ഇടില്ലാ തേങ്ങാ
ഉം
അങ്ങനെ ചെയ്യും അപ്പത്തിന് ഉം തേങ്ങ വേണാല്ലൊ
ഉം ഉം
ബുദ്ധിമുട്ടാ അങ്ങനെ ചെല സമയത്ത് ഇഷ്ടം പോലെ തേങ്ങ്യായ അപ്പം ഞങ്ങള് അടാ ഇണ്ടാക്കും കുറേ തേങ്ങയുള്ളാ സമയത്ത്
ആഹ്
ആഹ് അപ്പൊ നല്ലാ പോലെ തേങ്ങാ വേണല്ലോ ശർക്കര ഇ
തേങ്ങാ ആഹ് എലായപ്പം ഒണ്ടാക്കാന് ഉം ഉം
അടേ ഇണ്ടാക്കും അവടെ എങ്ങനെ ആടേക്ക്യാ ഇണ്ടാക്കേ നിങ്ങള് ഇങ്ങനെ ആടാ നിങ്ങള് എന്ത്
എലയപ്പം
എലയപ്പം എന്നാ പറയ അയ്ന്
ഉം
അത് ശേരി
ആഹാ വെച്ച് ആവി കേറ്റി എടുക്കും ഇലക്ക്യാത്ത് പരത്തി
ആഹ് പരത്തിട്ട് ഞാൻ എടക്ക്യാ ആവി കേറ്റും ഉം പശേ ടേസ്റ്റ് മറ്റേ ചുട്ട് എടുക്കണതാല്ലേ ആഹ് അതേന്നെ അതാ ഒര് രേസം അവടെ ഇവടെ ഞാനും എടക്ക് ആവി കേറ്റും പശേ ചട്ടി ഇണ്ട് ഇങ്ങനെ ഓട്ടടാ ഇണ്ടാക്കണതെ അപ്പൊ എടക്ക്യയാ ആഹ് അമ്മ പറ്മ്പം അയിനത്ത് വെച്ച് ഇണ്ടാക്കും
ഉം
അങ്ങനെ ചെയ്തെടുക്കും പിള്ളേർക്ക് ഇഷ്ടാ അടാ അടാ അടേയും മറ്റേ ഭയങ്കര ഇഷ്ട്യാ
ആഹ് കൊ
ഉം ഉം പിന്നെ നൂലപ്പം തേങ്ങാ പാല് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ട്യാ അവർക്ക്
ആഹ് ആഹ്
തേങ്ങാപ്പാല് ഇല്ലാങ്ങേ പിന്നെ കറി വേണം ഇല്ലെങ്കി കഴിക്കൂല്ലാട്ടാ അങ്ങന്യയാ നൂലാപ്പത്തിന്റെ ഇത് ഇഷ്ടാ അമൃതം പൊടികൊണ്ട് ഇണ്ടാക്കി കൊടുത്താ ഇഷ്ട്യാ
ആഹ്
നിങ്ങള് എങ്ങന്യയാ ഓരോ ഫുഡില് വെറൈറ്റി ഒക്കെ ഇണ്ടാക്കി നോക്ക്യോ
എടക്കൂടെക്കെ എന്നാലും ഇവടെ എല്ലാർക്കും അങ്ങനെ ഇഷ്ടപ്പെടണോ ഞങ്ങള് മാത്രം അല്ലാല്ലോ ഉം ആഹ് നമ്മള് മാ എത്ര വേണെങ്കിലും ഇനി നമ്മക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും ഒക്കെ ഒണ്ടാക്കണേ
ശരിയാ ഇവടെ ഏഹ് അമൃതംപൊടി ഇവടെ ഇവർക്ക് ഇഷ്ട ഏഹ് വീട്ടില് ചേട്ടനും അമ്മാക്കൊന്നും ഇഷ്ട്ടല്ലാ പിള്ളേർക്കു എനിക്കും ഇഷ്ട്ടാ അപ്പ എടക്ക് ഞാന് വട്ടയപ്പൊക്കെ ഒക്കെ ഇണ്ടാക്കും പിന്നെ അതിങ്ങനെ കൊഴച്ചിട്ട് ബിസ്ക്കറ്റ് പോലെ എണ്ണയിലിട്ട് വറക് ത്തെടുക്കും അങ്ങനെയൊക്കെ ഇണ്ടാക്കി നോക്കും
അമൃതം പൊടിയോ
ആഹ് അമൃതപൊടി കൊണ്ട് എടയ്ക്ക് ഓരോ പരീക്ഷണങ്ങൾ നോക്കി നോക്കും ആഹ് കൊഴപ്പില്ല
ആഹ് ആഹ്
അല്ലെങ്കിൽ കുറുക്ക് തന്നെയാവുമ്പോ ഇവർക്ക് കഴിക്കാൻ മടിയാ ഒരു ദിവസം കഴിക്കും പിന്നെ കഴിക്കില്ലേ അപ്പ എടക് ഉണ്ട ഇണ്ടാക്കും പിന്നെ ഞാൻ ദോശ ഇണ്ടാക്കി നോക്കിയായിരുന്നു മറ്റേ മുരിങ്ങടെ എലയെക്കെ ഇട്ടിട്ട് ആഹ് സബോളയെക്കെ അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് അതാ ഒരൂസം കഴിച്ചു ഒരണൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവർക്ക് പറ്റില്ലാന്ന് പറയും
ഉം
അപ്പൊ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വർക്കണ പോലെയാക്കി എടുത്താ ഓക്കേ രണ്ടാൾക്കും ഇഷ്ട്ടാ അപ്പൊ കഴിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ എടക്ക് ഇങ്ങനെ ചതുരം ചതുരാക്കി മുറിച് പരത്തീട്ട് മൊട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഏഹ് ഉപ്പും ഇട്ടിട്ട് ഊ പരത്തിയിട്ട് ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തണ പോലെ അത് പിന്നെ ഭയങ്കര പാടാ പറിച്ചെടുക്കാൻ മൂപ്പിച്ച് വറത്തെടുക്കും അപ്പോ ഓക്കെ ചെപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാ രണ്ടാൾക്കും ഇഷ്ട്ടാ
ആഹ്
അങ്ങനെ അപ്പൊ എനിക്കിഷ്ട്ടാട്ടോ ഞാനും കഴിക്കും
ആ
വറവ് സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം എന്നാലും കൂടുതൽ വറവ് വറക്കലൊക്കെ കൊറവാണ് ആഹ് പിന്നെ എടക്ക് കട്ലേറ്റ് ഇണ്ടാക്കി കൊടുക്കും ഇന്നാള് ഒരീസം ഞാൻ പരീക്ഷിച്ച് നോ ഇതാ കട്ലൈറ്റ്
അമൃതം പൊടിയിലോ?
അല്ലല്ല അല്ല അത് ഞാൻ ബ്രെഡൊക്കെ വെച്ചിട്ട് കൊറെ നാളായി പറയണു കട്ലൈറ്റ് ഇണ്ടാക്കി തരാൻ
ആ ഉരുളൻ കെഴങ്ങ് സവാളയൊക്കെ വേവി ച്ച് പുഴുങ്ങി എടുത്തിട്ട് ഉം അത് ഇവിടെ എടക്ക് എടക്ക് ഉണ്ടാക്കും ഉം
ആഹ് ഞങ്ങളെ അങ്ങനെയെല്ലം ഇണ്ടാക്കാറുണ്ട് ഇവിടെ
ഉം
ഇങ്ങനെ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടാക്കുള്ളൂ കട്ട്ലറ്റ് ഞാൻ ആദ്യായിട്ട് ഏഹ് അന്ന് പരീക്ഷിച്ച് നോക്കിയതാ ഫസ്റ്റ് ടൈം എന്നിട്ട് അപ്പൊ ഓക്കെ ആയി അങ്ങനെ പിന്നെ ചപ്പാത്തി ഒന്നും ഇണ്ടാക്കില്ലാട്ടോ ചപ്പാത്തി ഇണ്ടാക്കുമ്പോ പ എനിക്ക് പരന്ന് വരില്ല അതാകെ വേറെ ഷെയ്പ്പാ അപ്പ ചപ്പാത്തി വേ ഇവടെ
ആഹ് ഇവിടേം ചപ്പാത്തി വാങ്ങിക്കുവാ ചെയ്യുന്നെ അപൂർവായിട്ടെ ഒള്ള് ഒണ്ടാക്കല് ഉം
ആഹ് പൊറോട്ടയും ഇണ്ടാക്കുവോ നിങ്ങള്
ഇല്ല ഇല്ല പൊറോട്ട വാങ്ങും ഉം
ശരി
ഒണ്ടാക്കീട്ടൊണ്ട് ഇപ്പൊ ഒണ്ടാക്കത്തില്ല അങ്ങനെ
അതെല്ലേ ശരിട്ടോ ശരി